ഹലോ കേക്ക്ന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആഹ് എന്തുണ്ട് വിശേഷം.
ആഹ് നല്ല വിശേഷം. അവിടോ?
ഇവിടെ നല്ല വിശേഷം. സുഖാന്നോ?
സുഖാണ്. മഴയൊക്കെ ഉണ്ടോ?
ആ ഇവിടാന്ന് അത്യാവശ്യം മഴയൊക്കെയുണ്ട്. അവിടോ?
ആ ഇവിടേം
ആ പിന്നെയേ, നീ ഇപ്പം സിറ്റിയിലാന്നോ താമസിക് പിന്നെ വില്ലേജിലാന്നോ?
ഞാനിപ്പോ വില്ലേജിലാണ്
അതേല്ലെ സിറ്റ് റ്റിയിലൊക്കെ താമസിക്കുന്നവരുടെ ഒക്കെ നമുക്ക് നമ്മുടെ വില്ലേജ് താമസിക്കുന്നൊരു വൈബ് സിറ്റി താമസിക്കുന്നവർക്ക് കിട്ടത്തില്ലല്ലേ?
ആഹ് ഭയങ്കര വ്യത്യസ്തവാണ്. അതായതിപ്പം ന നമ്മുടെ സിറ്റി ലൈഫും വില്ലേജ് ലൈഫും പല കാര്യങ്ങളിലും വ്യത്യസ്തവാണേ. അപ്പം നമ്മുടെ സിറ്റി ലൈഫിലാണെങ്കില് ആ നമ്ക്ക് ആക്ച്ച്വലി നല്ല വിദ്യാഭ്യാസം അതുപോലെന്നെ ഹോസ്പിറ്റൽസ്, വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കൂടുതല് നമ്ക്ക് ഈ എവിടെ സിറ്റീല് കിട്ടുന്നുണ്ട്. പക്ഷെ വില്ലേജില് വരുമ്പോ വില്ലേജിൽ അതൊക്കെ ഭയങ്കര കുറവ പിന്നെ അതല്ല വില്ലേജിലെ വൈബ് ഒന്ന് വേറെന്നെയാ.
ആ അതെ അതെ. ഈ സിറ്റിയിലൊക്കെ ആകുമ്പോ എല്ലാർക്കും ഭയങ്കര സ്പീഡാണ് എല്ലാ കാര്യത്തിനും. അവർക്ക് ഭയങ്കര തെരക്കാ, ഒന്നിലും ഇൻവോൾവ് ആവാൻ ഒക്കത്തില്ല.
ആ ആ ആ അതെ അതെ അത് വില്ലേജിൽ ആകുമ്പോ ഭയങ് യങ്കര നമ്മള് ഈ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു തരം ജീവിതമാണല്ലോ? പിന്നെ അത് മാത്രമല്ല അവിടെ നമ്മൾ ഈ നെയ്ബേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര തമ്മില് നല്ല ഒരു ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്ട്രെസ്സ് ഒക്കെ ഭയങ്കര ഏ അപേക്ഷ മറ്റേ സിറ്റി ലൈഫിനെ അപേക്ഷിച്ച് ഭയങ്കര കുറവായിരിക്കാം
ആ അതെ അതെ ഈ ഈ വില്ലേജ് ലൈഫിലൊക്കെ ആണെങ്കില് ഈ പറയുന്ന കണക്ക് തന്നെ ആളുകൾക്ക് അടുത്തടുത്ത് നല്ല ബന്ധങ്ങള് കാണും. നല്ല സംസാരിച്ചൊക്കെയാരിക്കും നിൽക്കുന്നത്. പക്ഷെ സിറ്റ് റ്റിയിലങ്ങനെയല്ല. പരസ്പരം ഒരാള് മുഖത്തോട്ട് പോലും നോക്കാറില്ല പലപ്പോഴും
അതെ ആക്ച്ച്വലി അവർക്കതിനൊന്നും സമയില്ല. കാരണംന്ന് പറഞ്ഞു കഴിഞ്ഞാ അതന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഒരു നമ്മളൊരു ഒരു കൺട്രോളിംഗ് ലൈഫാണ്. കൺട്രോളിംഗ് ലൈഫ് എന്ന് പറയുമ്പോ ഇപ്പം നമ്മള് രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു അതഴിഞ്ഞ് ഒരു സമയമാകുമ്പോൾ നമ്മള് തിരിച്ച് വരുന്നു പിന്നെ നമ്മൾ കെടന്നൊറങ്ങുന്നു. അങ്ങനെ ഒരു പ്രോസസ്സില് നമ്മൾ പെട്ടുപോയ പെട്ടുപോയാണ് ചെയ്യുന്നത്
അതുവല്ല സിറ്റിയിലൊക്കെ ആകുമ്പോ ഭയങ്കര പൊല്യൂഷൻ ഒക്കെ കൂടിയ എയറായിരിക്കും. വില്ലേജില് നല്ല ശുദ്ധവായു ഒക്കെ കിട്ടും നമുക്ക്.
ഉം അതെ അതെ. അവടെ വില്ലേജിലെന്ന് പറഞ്ഞ ഇപ്പം നമ്മക്കെല്ലാം പ്രകൃതിയോട് എണങ്ങിച്ചേർന്ന ഒരു ഇതാണല്ലോ? അപ്പം ഇവിടെ ഇപ്പം നമ്മക്ക് ഞാനും എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ ഞാൻ വായിച്ചതല്ല ഏതൊരു റീലിൽ എങ്ങാണ്ട് കണ്ടയാന്നു തോന്നുന്നു മീൻസ് ഇപ്പം നമക്ക് ക്കെണ്ടെങ്കിലും സ്ട്രസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് ങ്കില് നമ്മള് ഒരു ട്രീനെ നമ്മള് ഹഗ് ചെയ്ത് കഴിഞ്ഞ ഒരു മരത്തിനെ നമ്മള് കെട്ടി പിടിച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ട്രെസ് ലെവല് ഒക്കെ കമ്പാരിറ്റീവിലി കുറയും എന്ന് ഞാനൊരു റീൽ ഇങ്ങനെ കണ്ടായിരുന്നു. സയന്റിഫിക്കായിട്ട് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനേതോ റീലില് കണ്ടായിരുന്നു.
ആ അതും അതും സത് ത്യം തന്നെയാണ് നീ പറഞ്ഞത്
അതെ അതെ പിന്നെ നമ്മള് ഫുഡിന്റെ കാര്യൊക്കെ പറയാണെങ്കിലും ഭയങ്കര വ്യത്യസ്താണല്ലോ? അപ്പ ഫുഡും നമ്മൾ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാ, സോറി സിറ്റി ലൈഫിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഭയങ്കര ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത്.
ആ അതെ അതെ അത് ഞാൻ പറയാനിരുന്ന കാര്യം തന്നാ. ഈ ഫാസ്റ്റ് ഫുഡ് ആകുമ്പോഴത്തേനും ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ വില്ലേജ് ലൈഫിൽ ആകുമ്പ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല.
അതെ അവടെ കൂടുതലും ആൾക്കാരും ഈ കൃഷി അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുകിട ബിസിനസിലൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വില്ലേജ് ലൈഫ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ അവര് തന്നെ പ്രോസസ് ചെയ്ത് അവർ ക്ക് തന്നെ അവര് തന്നെ അത് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും അവര് തന്നെ അവരുടെ പാടത്ത് കൃഷി ചെയ്ത് അങ്ങനെ നിക്കുന്ന ആൾക്കാരാ. അപ്പം കൂടുതലും അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ അസുഖങ്ങൾ ഒക്കെ ഭയങ്കര കുറവായിരിക്കും
ആ അതെ അതെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഒന്നും വല്യ ആവശ്യം അവിടെയും വരുന്നില്ല. ഹോസ് പിറ്റലിന്റെ ഒക്കെ ആവശ്യം വരുന്നത് സിറ്റി തന്നാണ് ഈ പൊല്യൂഷ നും ഫുഡൊക്കെ കാരണം ആളുകൾ ക്ക്‌ ആളുകളുടെ ശരീരം മോശക്ക്‌ ആരോഗ്യം മോശമായിയിക്കൊണ്ടിരിക്കുവ
ആ അതെ അതെ നമ്മൾ ഈ ഇവിടെ വെച്ച് നമ്മൾ ഈ കമ്പാരിറ്റീവിലി നമ്മൾ നോക്കുയാണെങ്കിൽ തന്നെയും ഈ വില്ലേജില് സിറ്റിയിലാണ് കൂടുതലും കൂടുതൽ ഹോസ്പിറ്റൽസും കാര്യങ്ങളു ഒക്കെ കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് മാറുമ്പോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതിന്റെ കൂടെ വന്നോണ്ടിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആവുമ്പോതന്നെ ഇപ്പൊ തന്നെ ഇപ്പോ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ പിന്നെ അറ്റാക്ക് അങ്ങനത്തെ ഉള്ള പോലത്തെ ഒക്കെ ഉള്ള ഡിസീസസ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അതിപ്പോ നമുക്ക് ഇവിടെ വില്ലേജിലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും കമ്പാര റ്റിവിലി നമുക്ക് കൂടുതലും ഈ സിറ്റി ലൈഫിലാണ് ഇതൊക്കെ
ആ അതെ അതെ ഈ വില്ലേജ് ലൈഫിൽ അല്ല വില്ലേജിൽ താമസിക്കുന്ന കൊച്ചുങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കി അവർക്ക് പേരൻറ്സിന്റെ ടേക്ക് കെയർ കിട്ടുന്നുണ്ട് അവരെ പുറത്തോട്ടൊക്കെ വിട്ട് അവരെ പ്രകൃതിയോട് ഇണങ്ങിയാണ് കളിക്കാനൊക്കെ പോകുന്നത് പക്ഷെ സിറ്റിലാകുമ്പോ അങ്ങനെയല്ല പേരൻറ്സ് ജോലി ധൃതിയില് അവരെ ഒന്നി ഹോംനഴ്സിനെ ഏപ്പിക്കും അല്ലെങ്കിൽ ഒറ്റക്കൊരു ഫോണും കൊടുത്ത് വീട്ടിലിരുത്തും അങ്ങനെയൊക്കെ ആ കൊച്ചുങ്ങളെ ടേക്ക് കെയർ ചെയ്യത്തേ ഇല്ല പേരൻറ്സ്
അത് അതിപുള്ളർക്ക് അത് പുള്ളരെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫോണിൽ ഇപ്പൊ ഫോൺ അഡിക്ഷൻ കൂടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പുള്ളർ ഗെയിമിലോട്ട് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒന്നും ഇൻവോൾവ് ആവാണ്ട് ഫുള്ളി സോഷ്യൽ മീഡിയയിലും ഗെയിംസിലും അങ്ങനെ ഇങ്ങനെ ആയിട്ട് പിള്ളേരുടെ ആ ഒരു എന്തുവാ മാനസിക ഒരു ആ ഒരു ഇത് തന്നെ മാറി പോകുന്നുണ്ട് പിന്നെ സ്ട്രെസ്സ് പിന്നെ ഇങ്ങനെ നമ്മൾ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫോണും കാര്യങ്ങളും ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സ് ലെവൽ കൂടുന്നുണ്ട് നമ്മടെ ഡോപമിന്‍ അല്ല ഒരു ചീത്ത ഒരു ചീത്ത ഡോപ്പമിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഫോൺ ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാരണം നല്ല ഡോപ്പമിൻ സാധാരണ നമുക്ക് ഈ ക സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കളി ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോഴാണ് നല്ല ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യുന്നത് പക്ഷെ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്
ആ അതെ അതെ ഈ സിറ്റി ലൈഫിലൊക്കെ ആവുമ്പം എന്താണ് മോഡേൺ സിറ്റി ലൈഫൊക്കെ മോഡേൺ ആണെങ്കിലും നമ്മുടെ ഈ നമ്മ പക്ഷെ ആളുകള് ഈ ബിസി ലൈഫിലോട്ട് പോകു തോറും അവർക്ക് ഇമോഷ് ഇല്ലാതായിക്കൊണ്ടിരിക്കുവ മോ ആണ് ആണ് അതൊക്കെ ഓക്കെ സിറ്റി ലൈഫ് പക്ഷെ അവർ ഇമോഷണലൊക്കെ നശിച്ചൊണ്ടിരിക്കുവാണ് സിറ്റി ലൈഫ്
അത് അതെ അതെ അത് മാത്രല്ല ഈ ആ് എന്താ പറയാ നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സുകളും അങ്ങനെയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റി ലൈഫില് അത് നമ്മള് ശ്രദ്ധിച്ചാൽ മതി നമള് ഇപ്പോ ഓരോ സ്ഥലങ്ങളിൽ നമ്മള് ട്രാവൽ ചെയ്യുമ്പഴും ഇങ്ങനെ ഓരോ ഓരോ കൗൺസിലിംഗ് ക്ലാസ്സോ അല്ലെങ്കി അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ കൂടുതൽ നമുക്ക് നമ്മളെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യും കാരണം അവർക്ക് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒന്നും അവർക്കിങ്ങനെ മ വേറൊരാളോട് അവർക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല തുറന്നു പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടുതന്നെയാണ് ഈ കൗൺസിലിംഗ് ക്ലാസുകൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ടുള്ള ആ ഓപ്പൺ ചെയ്യും ചെയ്യേണ്ടി വരുന്നത് കാരണം അവർക്ക് ആ ഒരു റെമഡി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറൊരാളോട് സംസാരിച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കുകയോ ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർക്ക് സാധി സാധിക്കുന്നില്ല അതാണ് വലിയൊരു പ്രശ്നം.
അതെ അതെ ഈ സിറ്റിയില ആകുമ്പം നമ്മുടെ കരിയർ നല്ലപോലെ ഗ്രോത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടോവാനോക്കത്തില്ല
ആ അത് ശരിയ നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതായത് ബിസിനസ്സ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കൂടുതൽ കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം ഈ സിറ്റിയിലാണ് കൂടുതലും പക്ഷെ ഈ വില്ലേജ് ലൈഫിലോട്ട് വരുമ്പോ അവര് കൂടുതലും ഈ അഗ്രി കൾച്ചർ ഞാൻ പറഞ്ഞില്ലേ കൃഷി അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്സുകള് അങ്ങനെയൊക്കെയാണ് അവര് കൂടുതലും ആ നോക്കുന്നത്
ആ നിന്റെ അഭിപ്രായം പറയൂ പെർമനന്റ് ആയിട്ട് ജീവിക്കാൻ സിറ്റി ആണോ വില്ലേജ് ആണോ കുറച്ച് നല്ല ബെറ്ററായിട്ട് നിനക്ക് തോന്നുന്ന എന്താണ്
അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ജോബ് വൈസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ യൂസ് ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിറ്റി ലൈഫ് ആയിരിക്കും അല്ലാണ്ട് കുറച്ച് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ് ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന് വെച്ച എന്ത് ജോലി ചെയ്താലും നമുക്ക് ജീവിച്ചു പോവാം എന്നുള്ള ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കില് വില്ലേജ് ലൈഫാണ് നോക്കുന്നത് എനിക്ക്ങ്ങനെ രണ്ടിലും ബെനിഫിറ്റും രണ്ടിലും അഡ്വാൻറേജസും ഡിസ്അഡ്വാൻറേജസും ഉണ്ട് അതുകൊണ്ട് ഒന്നിൽ മാത്രം നമുക്കിങ്ങനെ എന്നാലും കൂടുതലും എനിക്ക് തോന്നുന്നു സിറ്റി ലൈഫായിരിക്കും നോക്കുന്നത് കാരണം നമ്മളിപ്പം ഇപ്പം പഠിച്ച അല്ലെങ്കിൽ നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മള് നോക്കുമ്പോ നമ്മൾ അങ്ങനെയുള്ള കമ്പനിയും കാര്യങ്ങളില ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പൊ കൂടുതലും ഇത് സിറ്റിയിലും സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും ഈ കമ്പനീസും കാര്യങ്ങളും അപ്പം നമ്മള് നമ്മൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് വേണ്ടിവരും
ആ അപ്പം പിന്നെ ഫ്യൂച്ചർ ഫ്യൂച്ചറില പീപ്പിൾസ് വില്ലേജ് ലൈഫിലേക്ക് വരാൻ ചാൻസ് ഇല്ലല്ലേ നീ പറഞ്ഞ കണക്ക് എല്ലാരും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്കി നോക്കി പോകുമ്പോ ആരും ആ
അല്ല അത് ഉറപ്പായിട്ടാം കാരണം ആ ബെറ്റർ ലൈഫ് ആണല്ലോ എല്ലാരും നോക്കുന്നത് അപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു ബെറ്റർ ലൈഫ് ഈ ഇപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രല്ലല്ലോ ഇപ്പ നമ്മള് നമ്മുടെ കരിയർ നമ്മൾ നോക്കണം നമ്മള് എന്തോ കാശൊക്കെ നമുക്ക് ജീവിക്കാൻ വേണല്ലോ അപ്പൊ കൂടുതൽ ആൾക്കാര് സിറ്റി ലൈഫ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് വില്ലേജ് ലൈഫില് പൊതുവേ ആൾ കുറവാണെന്നാണ് എന്റെരു എനിക്ക് തോന്നുന്നത് പിന്ന ആ ആ പിന്നെ ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ്‌ ഒക്കെയും ഈ സിറ്റി ലൈഫില് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മള് വില്ലേജ് ലൈഫില് നോക്കുമ്പം നമുക്ക് പ്രശ്നമില്ല നമുക്ക് നമ്മളുടെ കയ്ന്ന് എന്ന് വച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാം അത്രള്ളൂ
ആ പിന്നെ ഈ ടെക്നോളജി വില്ലേജ് ലൈഫിനെ ഇ ഇപ്പടെ നമ്മുടെ നമ്മളിപ്പം വില്ലേജിലാന്നന്നെ പറഞ്ഞല്ലോ നീ വില്ലേജില ഞാനും വില്ലേജിലാണ് ഇവിടെ തന്നെ ടെക്നോളജി കുറെ മാറ്റങ്ങൾ നമ്മ വരുത്തിട്ടുണ്ട്
അതെ പക്ഷെ എന്നാലും നമുക്കത് മൊത്തത്തിലൊരു ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല മാറ്റ മുന്നത്തേകാള്‍ അപേക്ഷിച്ച് ഉണ്ട് എന്നാലും അത് മൊത്തത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ
ആ ശരിയാണ് ആ എന്നാ ശരിയെട ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാ
ഓ ശരി ശരി